കേക്കണ്ടോ
ആഹ് കേക്കണ്ട്
ആഹ് എന്തൊക്കെ സുഖാണോ
കേക്ക്
ആ ചാറ് കഴിഞ്ഞോ ഫസ്റ്റ് ഇട്ടോ
കഴിഞ്ഞ് ഞങ്ങളെ- കല്യാണണ്ടായിരുന്നു അതുകഴിഞ്ഞ് ഇപ്പോ വന്നിട്ട്-
ആ ആ ഏ അടുത്ത ആൾടെ കല്യാണവാ
ആ അടുത്ത കുടുംബ ഒന്ന് ഒ ഒന്ന് അയൽവാസിന്റെ ആണ് ഒന്ന് കുടുംബക്കാരുടെ ആണ്
ആ
ഞങ്ങളിപ്പോ വന്നിട്ടേ ഉള്ളു
ആ വെക്കേഷന് എത്തായണ്ട് കല്യാണങ്ങളാണണ്ല്ലോ സീസൺ ആണല്ലോ
കല്യാണണ്ട് ഇപ്പ കഴിഞ്ഞാറാഴ്ച്ചണ്ടായിന്നു അയിന്റെ മുമ്പ- ടുത്താഴ്ച ആയിന്നു എന്നും കല്യാണങ്ങളാണ്
ആ കല്യാണവും കുടിരിക്കലും എല്ലോ ഇപ്പൊ അങ്ങനത്തെ സീ സണാണ് വെക്കേഷനറിയ
അതെ അതെ അതന്നെ അയിന്റെ സീസണാണ് എവി- ന്നെ അന്റെ മക്കളൊക്കെ ഒറങ്ങിയോ ഫുഡോ കഴിച്ചോ
ഏയ് ഒറങ്ങിട്ടൊന്നുല്ല ഒറക്കം വരുണന്ന് എന്നൊക്കെ പറഞ്ഞു വന്നീനി പിന്നെ ഉമ്മ ഡ്യൂട്ടി പോയി വന്നപ്പോ ആ സൗണ്ടേട്ട് പിന്നെ അങ്ങനെയാണ്ട് അയിന്റെ വയ്ത്തലേ
ഏ അത് ശെരി ആ
ആ ഒറങ്ങ ഒറ്- ക്കം വരണ്ട്ന്ന് പറഞ്ഞൊക്കെ ഇരിക്ക്ണ്ട് അങ്ങനെ ടിവി കണ്ടിരിക്ക്ണ്ട്
ആഹ് ഈ ടൈമിൽ ഒന്നും ഹസ്ബൻഡ് വിളിക്കല്ലേ
ആഹ് ഇപ്പ വിളിച്ച് വെച്ച് ട്ടൊള്ളു കൊർച്ചേരത്തെ പ്പ കസ്റ്റമറ് പിന്ന അയിന്റെടെല്ങ്ങനെ വിളിക്കും
കടേലാ
അ അൽ അല്ല ഷോപ്പില് മറ്റേ എന്തപറയാ ബാർബർ ഷോപ്പില്
ആഹ് ശരി ആഹ്
ഉം
പിന്നെ അപ്പൊ പഠിക്കാനൊന്നും ഉണ്ടാവുലെ ക്കുലെ എയ്‌താനങ്ങനെ
ഇൻ ഇന്ക്കോ
ആഹ്
ആഹ് ഇണ്ട് ഇല്ലാതൊന്നുല്ല ഗ്യാപ്പില് രാത്രിയൊക്കെ അങ്ങനെ ഇരിക്കും ഈ ടൈമൊക്കെന്ന്പറഞ്ഞ ചൂ
ക്കാരോം ഇട്ക്ക ഏത് സബ്ജെക്ട് ആണ്
ആഹ് ഹ്യൂമാനിറ്റീസും കൊമേഴ്സും ഉണ്ട്
ആഹ് ശെരി യെ തണ്ടാ ഇട്ത്തേ
ഞാന് മ
ഹ്യുമാനിറ്റീസ് ആഹ് അപ്പൊ ഒരുപാടുണ്ടാവല്ലൊല്ലേ
ഉം പിന്നെ മലയാളത്തിലാണ് ന്നുള്ളൊരു ആശ്വാസംണ്ട് മറ്റേതൊ ഉം മറ്റേതൊക്കെ പിന്നെ മാക്സും ആഹ്
അക്കൗണ്ടിംഗ് ഇതൊക്കെ ഇണ്ടായിനില്ലോ
ആഹ് ആഹ് ഞാൻ പ്ലസ് ടു പോയതേനി ഞാൻ സയൻസയിനു
പോയന്ന് ഹുമാറ്റിസെനി
അല്ല സയൻസ്
അയ് ശെരി
സയൻസിലേ രണ്ട് വിഷയത്തിന് രണ്ട് മാർക്ക് വെച്ച് പോയി മാത്‍സ് പൈസ ആയിട്ടില്ല ജെം
ആഹ് അയ് ശെരി അതൊക്ക ജയിച്ചണെങ്കി നല്ല സ്കോപ്പ് പ്പുണ്ടായേനെ
അതെന്നെ അതുവരെ ഒന്നും അവിടെ തോൽക്കാത അതുവരെ എത്തിയതേയു ആ അവിടെ അങ്ങനെ ആയ ഇപ്പൊ ഭയങ്കര ഇതായി പോയി
ആയ് മണ്ങ്കിൽ കല്യാണം കഴിഞ്ഞല്ലേ കരം
അല്ല കല്യാണം കഴിഞ്ഞതല്ല ലാസ്റ്റക്ക് ട്യൂഷനൊക്കെ പോയിണ്ട ചെയ്യാന്ന അതിന് പറ്റിയൊരു സാഹചര്യം ആയില്ല
അയ് ശരി ആഹ്
ആഹ് ചെറങ്ങ രണ്ടു മാർക്കിന്റെ ഇതൊക്കെ ഉള്ളൂ എനിക്കത് പോയപ്പോ ഭയങ്കര ഇടങ്ങറായി അത് പിന്നെ ഞാന്
ഇതിന് കൊടുത്താ പോരേ
ആ അതന്നെ ഇമ്പ്രൂവ്മെന്റ് കൊർച്ച് അതേ ഹി അത് തോറ്റോലിന്റെ കൂടുള്ളോലൊക്കെ പോയി ഇനി ഞാൻ ഒറ്റക്ക്ള്ള ആ ഒരു ഇത തായപ്ലെ
ആ അലെ അങ്ങനെയാവുമ്പോ താ വിഷയം മാത്രം കൊടുത്താതിനില്ലേ ഇപ്പം വെച്ചാണ്ട് ഫുള്ള് ആായിട്ട് നോക്കണ്ടില്ലാനിയല്ലോ
മടി അന്നത്രൊ അ ത്രാലോയ്ക്കാള്ളത് ഇല്ലല്ലോ ഈ സ് എന്താണെത് തോറ്റു ഇത് പോയി ആ ഒരു ചിന്ത മാത്രേ ഒള്ളൂ പിന്നെ ഐ ടി യേല് ഐടില് കിട്ടി എന്താ ആ പൊ ഏ മറ്റേ ടെൻ ഏ പ്ലസ്ടുന്റെ ഇതും കൂടി
അല്ലാ അയില്പ്പം എന് ഏതേ ഇട്ത്തീനിയേ അപ്പൊ
ഐട്ടിയെലോ
ആ
ഐട്ടിക്കുമേ ര രണ്ട് ഇതാണ് പർഞ്ഞാണ്ട് രണ്ട് ക്യാറ്റഗറിയാണ് അയില് ടെൻത് ബേസെയ്തിട്ടും ട്വൽത്ത് ബേസെയ്തിട്ടും അയില് ഞാൻ ടെൻത് ബേസെയ്താണ്ടാ കൊടുത്തത് ഫസ്റ്റ് പാസ്സ്ല്ലല്ലോ അപ്പൊ പിന്നെ പ്ലസ്ടുവിന്റെ വോ ഒര് വാല്യൂ കൂ ടിണ്ടാവും ആഹ് ദിസ് ചെയ്താല്ന്ന് പറ്ഞ്ഞപ്പോ പിന്നെ ഞാന് ഐ ടി ചെയ്യാ പോയത്
അയ്ശരി ആഹ്
ര് ന്നാ രണ്ട് മാസം മൂന്ന് മാസൊക്കെ ആയപ്പോത്തിന് പിന്നെ കല്യാണം വന്നു
ആഹ് അപ്പൊ അ ത് നിർത്തിയെച്ചോ
ആഹ് അത് നിർ
അതാ
ഇന്ന് ഹസ്ബൻഡ് കുട്ടിയള് ആയി ട്ട്ല്ണ്ടാവലൊക്കെ അങ്ങനങ്ങനെ
ആഹ് അസ്ബൻഡിന് താല്പര്യണ്ടോ പഠിക്കണേന്?
എങ്ങനെ അലോ ഹലോ ഹലോ
ഹലോ
ആഹ് കേക്ക്ണ്ടോ?
ആഹ് ഇപ്പൊ കേക്കണ്ട് നേരത്തെ കേട്ടില്ലേനി.
ആഹ ഇൻക്കും കേ ട്ടിലേന്നു ഒന്ന് ജെസ്റ്റ് തായിണോണ്.
റേഞ്ച് പോയതേക്ക്
ഉം ഹസ്ബന്റന് വല്യ താല്പര്യം പര്യന്നൂല്യ വലിക്കാൻ പോണേല് അതാ പിന്നെ ഐ ടിന്ന്
ഏ അ ശരി
പിന്നെ എനിക്ക് ഇപ്പ പിന്നെ പ്ലസ് വേണംന്ന് തന്നെ ഒരു ഒരു ആഗ്രഹം ഇപ്പൊ ഒക്കത്തിനും ബേസ് ആയിട്ട് വേണല്ലോ
വാല്യൂല്ലത്
അപ്പൊ എങ്ങാൻ വ ഇന്നോട് അറിയും ഇയ്യ്‌ പോണ്ട ഇജ്ജ് പണിക്കോയിട്ടൊന്നും വേണ്ടതൊ പറെ പറെ ക്ഷെ എ നമ്മള സാഹചര്യ ജീവിത സാഹചര്യ എങ്ങ ന്നും നമുക്ക് നമ്മുക്ക് പ്രൊഡിക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ പറ
ചെയ്യണം ചെയ്യണം എന്നില്ല ചിന്താഗതിയല്ലേ എപ്പളും എനിക്കൊക്കെ അങ്ങനെയ ഞാനും ഫുുള്ളായിട്ട് അത് നോക്കി ക്ക്ണ ആളാ ഫുൾ ഞാൻ ഇൻക്കെന്തെങ്കിലും വാണം എന്തെങ്കിലു വാണാ അറിയിന
ണെ അപ്പൊ ഞാൻ പറയ് ഇപ്പ എപ്പ് എം എല്ലാ കാലത്ത് ഒരേപോലെയാവുവെന്നൊന്നും പറയാൻ പ റ്റില്ലല്ലോ ല്ലോ ഇനിയിപ്പോ ജോലിക്ക് പോണന്നുള്ളൊരു സാഹചര്യം വന്നഴിഞ്ഞാല് അന്ന് ആ അന്ന് തില്ലല്ലോ ന്നുള്ള ഇ എ പ് പ പറ്റണ്ട അതുകൊണ്ടിനിക്ക് പ്ലസ് ടു എന്തായാലും ചെയ്തിടണം ആഹ് ചെയ്തിടണം എന്തായാലും വേണ്ടില്ല അറഞ്ഞിട്ട് അങ്ങനെ ഇന്റ നിർബന്ധത്തിന് പോവ്ക അയിന് തീരെ വാ പിന്നെല്ല
ആയ് ശെരി
വവ്വേ ജൂണില് പ്പ ജൂലൈല് എനിക്ക് എക്സാമാണ്
സ്കീമ് ജീ ട്ടെ ക്കില് കമ്പ്യൂട്ടർ സെന്റർല് ഉണ്ടായിനു അപ്പൊ ഇപ്പ് ഞാൻ ഞാൻ അപ്ലൈയ്തീന്നു എന്ന്ട്ട് ഞാന് ഒരു പ്രാശ്യം അല്ല ഒ റുപ്രാശ്യ പോയി രണ്ടാമത്തറ ഇപ്പോ കഴിഞ്ഞ ചൊവ്വാഴ്ച്ചേനി പോകേണ്ടേ അപ്പൊ ഞാൻ പോയി ല്ല എന്താറ്യോ അഅ് ഞ് പോയാല് കിട്ടും മൂന്ന് മാസത്ത കോച്ചിങ് ഓല് വെറ ഇപ്പ വെരും ക്ഷേ അഅ് ചെയ്തിട്ട ഇപ്പ തന്ന ഒരു ജോലി തെരാ ജോലിക്ക് കൃ ത്യായിട്ട് രാവിലെ ഒമ്പത് റ്റു വൈന്നാരം അഞ്ച് മ ണിവരെ പോകണം പ്പ ഞാൻ കുറേ ആലോചി പ്പ എന്ക്ക് തോന്നി ചിൽപ്പം വീട്ട്ന്ന് പോവാന്ല്ല സാഹചര്യണ്ടാവുല്ല ഇത്രമ ക്കള് ഇണ്ടാവുമ്പ്ളെ അപ്പ അതാലോയിച്ച്പ്പ ഞാൻ പിന്നെ ആ അല്ല വെക്കേഷൻലെ എങ്കിലും ഞമ്മക്കിപ്പോ മക്കക്കാ ഇയൊരാക്ക് അസുഖോ ഇനിപ്പ രാവിലെ ഈ ഒമ്പണി പറിന്നെന്നേമുക്ക് കൈയൂലല്ല പോകാ പ ത്ത് മണിയാണെങ്കി എങ്ങനെ ഒപ്പിക്ക
ഒമ്പത് മണിക്ക് അവിടെ എത്തെണതാണെങ്കി അ പ്പ നമ്മള് എങ്ങനെ തീർക്കണം ആ അപ്പൊ നമ്മളെപ്പ എറങ്ങണം അപ്പം അയിന് മുന്നേ
ആ അപ്പൊ അയിന്റെ മുന്നേ ഒരു എട്ടര അമ്മോത്തിന് ഇറങ്ങണ്ടേ അപ്പൊ മക്കള് പോകാത്ത ചെറിയ ഇവല് മോള് എൽ കെ ജി ഒക്കെ ഉണ്ട് അപ്പോ വണ്ടി വരല് പത്തണിക്കാണ് അപ്പൊ അതൊക്കെ ആലോചിച്ചപ്പോ ഞാൻ പിന്നെ വിട്ട് എനിക്ക് ഭയങ്കര സങ്കടണ്ടായി ഇനി കാരണം കൊറെ ത് കിട്ട്ണ അല്ലേനിയോ അപ്പൊ ഇന്റെ പുതിയാപ്ല പറഞ്ഞ് ഇപ്പ പോണെങ്കി പൊയിക്കോന്നൊക്കെ എന്നോട് പറഞ്ഞ് ഏ ഞാൻ അപ്ലൈ ചെയ്തിട്ടീനി അപ്പൊ ആ അപ്പൊന്നോട് വന്ന് പോവാണെങ്കി പൊയിക്കൊക്കെ പറഞ്ഞീനി അപ്പൊ ഞാൻ ഇതൊക്കെപാടെ ആലോചിച്ചപ്പളും ഞാൻ വാണ്ട വിചാരിച്ച് വേറെ എന്തെങ്കിലൊക്കെണ്ടാവും ന്നാലും ഇപ് ഞാൻ പിന്നെവീട്ടിൽന്ന് എന്തെങ്കി ചെയ്യന്നാ പിന്നെ പോണ്ടല്ലോ അങ്ങനെ വിചാരിച്ചു ഫോണില് അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ നോക്കലുണ്ട് ചെറതായിട്ടൊക്കെ ഓരോന്ന്ങ്ങനെ
അങ്ങനെയെക്കെ തന്നെ ഇന്നോട് ഇന്നോടൊന്ന് അപ്പൊ ഞാൻ കേക്ക് പാക്ക് ചെയ്തീനി അപ്പൊ ന്നോട്റയാ അഎന്താ പേരേന്നുള്ള എന്തേലുംപണി ട്ത്തോ പോ പൊറത്ത് പോണ്ട പൊറത്ത്‌ പോ
പൊർത്തോണ്ടല്ലോ
ഉം പൊർത്ത് പോണ്ട പരേന്നുള്ളപണി ചെയ്
അയ്ന് അൽ അങ്ങനെ ചെയു ബ്ളും മാണ്ണം നമുക്ക് എന്തേ കസ് കാര്യവും അയിന്ലേ ആഹ് ഇതൊക്കെ വേണ്ണം
നമുക്കൊരു സ
ആ ആ സപ്പോർട്ടിന് ആന്നെ ഒര്ത് വേണം ഇന്നാ പിന്നെ തരക്കേടില്ല. ഇത് ചെലോല് നെഗറ്റീവ് ഉള്ളോല് ഇണ്ടാവും
ആഹ് മെഹന്തി കോണില്ലേ മൈലാഞ്ചിന്റെക്കെ നെയിൽ കോണും ഒക്കെ ചെയ്തീനി അ ഉം ഇണ്ടാക്കൽ ഇണ്ടായിനി. പിന്നെ അങ്ങ് നിർത്തിയതാണ് അത് ഇതേ മായിരി
ഓള് എപ് ഇപ്പൊ കഴിഞ്ഞ പെരുന്നാക്കൊക്കെ ഫുള്ള് നല്ല ഇത് ഉണ്ടായിനി. ഓക്ക് കസ്റ്റമർ ഇണ്ടായിന്.
സീസണിലൊക്കെ ഇണ്ടാവും നല്ല കിട്ട് പിന്നെ അല്ലാത്ത ടൈം വരു മ്മളാണ് കേക്കിന്റെ ആയാലും ഈ മെഹന്തിന്റെക്കെ ആയാലും ഓഫ് സീസൺ
അത് തന്നെ അത് എല്ലാ സംഗതിയും അങ്ങനെ തന്നെയാണല്ലോ ഒക്കെ ഒരു സീസണ് ടൈലറി
സീസൺ ടൈലറിംഗ് ഉംഅപ്പൊ ടൈലറിങ്ങ് പിന്നെയും കുറച്ച് സീസൺ കിട്ടും കാരണം എന്താ നന്നറിയുവോ ഓണം, വിഷു, കല്യാണത്തിന്റെ ഇപ്പൊ ഇങ്ങനത്തെ ഇപ്പൊ ഇതിപ്പോഒരു ഫങ്ഷൻ ആ അതൊക്കെ പിന്നെയും ടൈം കൊറെയൊക്കെ കൊറെ കൊറെ സീസണ് ടൈമുണ്ട് കേക്കിന്റയും മൈലാഞ്ചിന്റെ ഒക്കെ അറിയുമ്പോ അങ്ങനെയല്ല കേക്കിന്റെ ആ ഡിസംബർ, ജനുവരി, ആ ടൈം ആണ്
ആ
ന്യൂ ഇയർ ക്രിസ്മസ് ടൈമില് ആണ് കൂടുതല്ണ്ടാവാ പിന്നെ പ്പെളേലൊക്കെ ബർ സ്ത്രീകള് അങ്ങനെയൊക്കെണ്ടാവുമ്പള് കിട്ട്യാലായി അങ്ങനൊള്ളൂ അതേപോലെ തന്നെ മൈലാഞ്ചിന്റെ അതേപോലെ ആ പെരുന്നാൾ സീസൺ ആണല്ലോ ഓണത്തിന് ഒന്നൂപ്പം മൈലാഞ്ചി ഇടുല്ലല്ലോ അതാണ് അയ് അത അയ്ലൊക്കെ ഉള്ള പ്രശ്നതാണ് ടൈലറിങ്ങില് പിന്നിം കൊറേ സംഭവണ്ട് വിഷു, ഓണം എന്താ നമ്മളെ പെരുന്നാളെന്നെ രണ്ട് പെരുന്നാളുണ്ട് ണ്ട് പിന്നെ ഈ യൂണി നോമ്പിന്റെത് അങ്ങനെ പിന്നെപ്പതാ ഇപ്പം ഈ വെക്കേഷൻ ടൈമില് ആ വെക്കേഷൻ ടൈമില് കല്യാണ സീസൺ ആണല്ലോ അങ്ങനെ അങ്ങെ കൊറെ കൊറേ കിട്ടും അയ്ല് അടി നമ്മളൊന്നും അടിച്ചില്ലേ കാണും ആ ഓക്കെ
ആഹ് ഞാൻ വിളിക്കാം